ഹലോ ആഹ് കേക്കുന്നില്ലെ?
ആഹ് അവിടെ കേക്കണില്ലേ.
ഓ കേൾക്കണ്ട് കേക്കണ്ട് പറയൂ എന്തൊക്കെയാ വർത്തനങ്ങളൊക്കെ.
എന്താ നല്ല വർത്താനം
മ്മ് മഴയണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നല്ല മഴയിണ്ട്.
മ്മ് മ്മ്. ആ ഇന്നലെ ഇവിടെ മഴ ഇണ്ടായില്ല ഇന്ന് ഇവിടെ രാവിലെ മുതലേ മഴയാണ്.
നല്ല മഴയിണ്ട്.
മ്മ്. എന്താണ്ട് പരിപാടി ജോലി കഴിഞ്ഞോ?
ചൂടു കൂടുതലാ ചായക്കടുപ്പാ.
ഉം
അതോ
ആഹ് ഒന്നും ആയിട്ടൊന്നുല്ല
ചായ കുട്ച്ചോ?
ആഹ് ചായ കുടിച്ചാ
ആഹ് ചായ കൂടി നേരത്തേ കഴിഞ്ഞല്ലേ?
ചൂടുണ്ടകിലേ കുടിക്കു.
കുടിക്കെട
ന്നെന്താത്ര വൈകിയേ?
ഞാൻ വേണേ
ഏ
ലെയ്റ്റായി കുടിക്കൊള്ളൂ.
ആഹ്
ഒന്നാമത് പിന്നെ മക്കളായിട്ടില്ല.
ആഹ്
ക്കിങ്ങനെ അപ്പ പോലെ നീക്ക്
ഉം ഉം ങേ ങാ
മേയ്ച്ചു തരേണ്ടാ സാമുക്കാ
എന്താ വർക്ക് ചെയ്യണ്ടോന്തേലും
ഇല്ലല്ല വർക്ക് ചെയ്യണില്ല. ചെയ്യെണം.
ഉം എന്തേലും പഠിച്ചതാണോ? ഏതേലും കോഴ്സ് പഠിച്ചണോ? ആഹ്
ഉം
ഇന്നുടെ വേറെന്താ ചായക്കൊപ്പവെടെ?
ചായക്കിന്ന് ചപ്പാത്തി, കടലക്കറി
ചപ്പാത്തിം കടലക്കറിം ഒന്നും കഴിച്ചില്ലന്ന്ട്ട്. മക്കളൊക്കെപ്പോയോ സ്കൂളിക്ക്?
ആഹ് മക്കളെക്കെ പോയി
വെള്ളിയാഴ്ച്ചയോണ്ട് നേരത്തെ പോണല്ലേ?
ആഹ് ഇന്ന് ഒമ്പത് മണിയാമ്പോ എല്ലാരും പോം.
എന്ത വേറക്കെ?
ഫുഡെക്കെ ഇണ്ടാക്കാൻ അറിയോ?
ഫുഡ്‌ കൊറച്ച് അങ്ങനെയറിയില്ല. ണ്ടാക്കറിയില്ലേ? ചോറും കറിയൊക്കെ ഉണ്ടാക്കും
ഉം ബിരിയാണി, മന്തി അങ്ങനത്തൊന്നും അറിയൊണ്ടാവില്ലല്ലേ?
ബിരിയാണി ഉണ്ടാക്കിയാലും നന്നാവൂല. ഞാനൊണ്ടാക്കിയാല്.
ഉണ്ടാക്കി നോക്കിട്ടില്ല?
പക്ഷേ നന്നാവൂലാ.
ഉം
അങ്ങനെത്തെ സാധനൊന്നും ഞാനൊണ്ടാക്കി നോക്കാറില്ല. മന്തിക്കെയെണ്ടാക്കി നോക്കാഞ്ഞിട്ടല്ല. പക്ഷെ ടേസ്റ്റുണ്ടാല്ല ഞാനൊണ്ടാങ്കിയാ.
ഉം
ഉം വേറെ ആരേലുണ്ടോ വീട്ടില് കുക്ക് ചെയ്യാന്? ഉമ്മക്കൊണ്ടാവല്ലേ.
തന്നെല്ലൊള്ളൂ.
ആ
അന്തൊക്കെണ്ടാക്ക
എല്ലാണ്ടാക്കും.
പുട്ടാ
ആഹ് ഒന്നും അറിയില്ലായിന്ന് പിന്നൊക്കെങ്ങനെ പഠിച്ചു. ഇവിടെ ഇണ്ടാക്കി തരാനൊന്നും ആളില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഇണ്ടാക്കും.
ഹസ്ബൻ്റ് നാട്ടിലുണ്ടോ?
ഇല്ല ഇവിടെല്ല ഇ ഗൾഫിലാണ്.
ഇങ്ങളും മക്കളന്നൊള്ളൂ
വല്യ ആള് പത്തിലാണ് രണ്ടാമത്തെ ആള് ഏഴിലാണ് മൂന്നാമത്തെ ആള് യു കെ ജി. മ്
മക്കള് നല്ലോം പഠിക്കും ലെ ന്ന് പറയാ.
ആഹ് കൊഴപ്പല്ല. പഠിക്കലൊക്കെ കണക്കന്നെ ഫോണ് മ്
ഹലോ.
നമ്മുക്ക് കേക്കുന്നില്ലേ?
ആഹ് ആഹ് ആഹ്
ഫോൻ കിട്ടിയ മതിയല്ലോ.
ഏ
നമക്ക് ഫോണ് കിട്ടിയാ മതീന്ന് പറയാ.
ആഹ് അതങ്ങനെ തന്നെല്ലേ. ഒരു പത്ത്നിറ്റ് മ് ഒരു പത്ത് ത്ത്ൻ റ്റ് ഫ്രീ ആയാ മതി അപ്പൊ ഫോണ്
അതാണ് ഒരു പത്ത്റ്റന്ന് കാണ അതൊരരാ മണിക്കൂറവും.
ആ അയ്ലങ്ങന നോ നോക്കി നോക്കി പിന്നെ സമയം പോണ അറിയില്ല.
സത്യം അറീല
കുട്ടികളെ പറഞ്ഞിട്ടൊന്നും കാര്യില്ല നമ്മളും അങ്ങനെ തന്നെ.
നമ്മളങ്ങനത്തന്നെ ന്നെന്താ വേറെക്കെ എന്തൊക്ക അവടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെള്ളത്
ഇവടെ അട്ത്ത് ഇല്ല ഇവിടെ ബീച്ചൊന്നുംല്ല. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് കൊറച്ച് പോയി കഴിഞ്ഞ ബീച്ചുള്ള സ്ഥലോന്നല്ല.
എര്ത്തങ്ങനൊന്നുല്ല
ഇല്ലയ് അങ്ങനെ അടുത്തൊന്നുംല്ല കൊറച്ച് പോണം. കൊറച്ചൊരു ഉള്ളേര്യേ
ഉ പാർക്കിലൊക്കെ പോവെജ് കുട്ടികളെ കൊണ്ടൊക്കെ.
ഇക്ക് ഇങ്ങനെ കൊറെ കയുമ്പോ എങ്ങട്ടേലൊക്കെ പോണം അല്ലെങ്കി ഇങ്ങനെ ഒര് തൈരം തരൂല എവിടിം കൊണ്ടോവൂലാ ക്കെ പറഞ് പെരുന്നാക്ക് പോയിന്നു.
പോയില്ലേ ഉം ഹസ്ബന്റ് വരാനായോ ഗൾഫിന്നു?
ഇല്ല ഇപ്പൊ പോയിട്ട് ആറു മാസ ആയിട്ടൊള്ളൂ. ഒരു വർഷാവണം മ്.
ആഹ് വർഷത്തിൽ വര?
ആഹ് ഒരു വർഷത്തി ഒരു മാസം.
ഉം, എന്നാലും ഒരു വർഷത്തില് കിട്ടോല്ലോ.
ആഹ.
പിന്നെ എന്തൊക്കെയ വേറെ, ആഹ് അതൊക്കൊ, ഓ അതൊക്കെ ' ' ' ' ഉറക്കുമ്പോത്തി ' '
ഓ... വരും. ' 'പോവാനാകുമ്പോ പിന്നെ ടെൻഷനായി.
അതെ, കുറച്ച് കൂടെ കാത്തിരുന്നാ നമ്മക്ക് കുടുംബം പുലർത്തി കൊണ്ടുവരണ്ടേ.
ഉം, ഞളെ ഹസ്ബൻഡ് എന്താ നാട്ടിൽ നിക്ക്ണ ആളാണോ?
ആഹ, ഇന്റെ ഹസ്ബൻഡ് നാട്ടിലാ, ന്റെ ഹസ്ബൻഡ്ന്റെ കീഴിൽ ' '
ഉം.
എന്റെ ഹസ്ബൻഡിനോട് ഞാൻ കുറേ പറഞ്ഞിക്ക്ണ് പോയിക്കോളി ഗൾഫിക്ക്.
പ, പറഞ്ഞയക്കാൻ നോക്ക
പറഞ്ഞയക്കാൻ നോക്കിയതാ.
എല്ലാരും ഇവിടെ നിർത്തലാ
അല്ല ഞാൻ പറയാ അവിടെ പോയാലേ പൈസ ഉണ്ടാവള്ളു നമ്മുക്ക് വീടെടുക്കണം അങ്ങത്തെ ഒരുപാട് കാര്യങ്ങൾ.
ഉം.
അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് വർക്ക്ഷോപ്പ്
ആഹ്
' ' ഞാൻ കൊറെ പറഞ്ഞ് പോവാൻ ഹസ്ബൻ്റ് എന്തായാലും ഗൾഫിലേക്ക് പോവുല.
ഉം.
സങ്കടന്നെയാണ് പോവാ പറഞ്ഞത്. ' '
അത് ഇപ്പം അങ്ങനെയൊക്കെ തോന്നും പോയി കഴിയുമ്പളാ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
ഉം. നാട്ടിൽ നിക്കുമ്പോങ്ങനെ തോന്നും ഒന്ന് പോയ കൊഴപ്പല്യന്നൊക്കെ.
ആഹ്
ഹസ് ഹസ്ബെന്റിന്റെ ഉമ്മിം ഉപ്പെന്നുല്ല
ഇല്ല ഹസ്ബെന്റിന്റെ ഉമ്മിം ഉപ്പയും ഒന്നുല്ല
ഉം.
ഹസ്ബന്റിന്റെ ഉമ്മുമ്മ മരിച്ചു
ഉം.
കുറെ ആയി മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് ഇപ്പോ ഒൻമ്പത് വർഷമായി ബാപ്പ മരിച്ചിട്ട് മുപ്പത്തിമൂന്ന് കൊല്ലായി.
ആഹ് ഏട്ടന് അനിയൻമാര് അങ്ങനെയൊക്കെ ഉണ്ടോ?
ആഹ് ഏട്ടൻമാരുണ്ട് ഹസ്ബൻ്റാണ് ചെറിയ മോന്
ആ ആ
ബാപ്പ മരിച്ചുമ്പോ ഹസ്ബൻഡിന് ആറ് അതെ അതെ എല്ലാരും ഹസ്ബെന്റിന്റെ ആറു മാസ് മരിച്ചത് ഹസ്ബന്റ് നട്ടിതന്നല്ല ' '
അങ്ങനെയാണല്ലേ
ഉം പിന്നെ എന്തൊക്കെയാ വേറെ.
വേറെന്താ ഇങ്ങൾ പെറത്തൊക്കെ പോവേല്ലേ
ഓ പോല്ണ്ട് ഇന്നലെ കൂടി പുറത്ത് പോയി ചായ കുടിച് പൊന്നിട്ടൊള്ളു
ആഹ മഴയത്ത് രസല്ലേ ചായ കുടി
ഭയങ്കര രസ ഉ എനിക്ക് വലിയ താല്പര്യല്ല. ഹുസ്ബൻഡ്ന് ഇഷ്ട ഇടക്ക് പുറത്തു പോകാനൊക്കെ എനിക്ക് വീട്ടിലിരിക്കാനാ ഇഷ്ടം
സാധാരണ തിരിച്ചാ ഇണ്ടാവല് പെണ്ണുങ്ങള് നിർബന്ധിച്ച് കൊണ്ടോല്ല
ഹസ്ബൻഡ് കൊണ്ടുപോ എന്നട്ട് ഞാൻ ചായ വ ണ്ട എന്ന് പറഞ്ഞാലും ചായ കുടിച്ചിട്ടേ ഇവിന്ന് പോവാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ അതല്ലെ അപ്പൊ നടറസ്ഥ നക്കട്ടെ
അത് രസല്ലേ
രസാ പക്ഷെ എനിക്ക് എപ്പോഴ എനിക്ക് ഒന്നാമത് പൊറത്ത് ചായു ടിക്ക വല്ല ഇഷ്ടല്ലാത്താള അകത്ങ്ങനിരിക്ക
ഉം
ഉം ആയിത്ത
ഇവിടെ അങ്ങനെയാണ് ന്റെ ബന്നിന അങ്ങനെ ഇഷ്ടന്നില്ല വല്ലാ പുറത്തു പോവാൻ ഞാനും മക്കളും ബന്ധിച്ച് വലിച്ചു കൊണ്ടോല
ആഹ അത് അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ ആണുങ്ങൾക്കപൊതുവെ ആർക്കും താല്പര്യം ഉണ്ടാവുല
ആ
ഇന്ന് രണ്ടു പേരും ഓക്കേ ഓക്കേ
ഉം ഹ